ഹഹ
ഹലോ കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്ന്ണ്ട് കേൾക്കുന്ന്ണ്ട് അഹ് നല്ല വിശേഷങ്ങള് ആഹ് ഇതുവരെ ഇൻക്ക് സ്പീക്കർ ഫോണില് സംസാരിക്കുമ്പ ഇപ്പൊ സ്പീക്കർ ഫോണിൽ ഇട്ടപോലെ ഇണ്ട് ആ കുഴപ്പില്ല കേക്കുന്നെണ്ട്. കറക്റ്റ് ആയിട്ട് കേക്കുന്നുണ്ട് ഇം ഇം പിന്നെ എന്താണ് വിശേ ഇങ്ങളൊക്കെ
ആഹ് പിന്നെ അങ്ങനെ പോകുന്നു ചാട്യൊക്കെ കഴിഞ്ഞോ
ചായകുടി ജസ്റ്റ് രാവിലത്തെ പണികൾന്ന് പറഞ്ഞാൽ ഞാനിപ്പം ആഹ് ഹസ്ബന്റിന്റെ വീട്ടിന്ന് എന്റെ വീട്ടിലേക്ക് ഒരു നമ്മള് വിരുന്നുകാരെ പോലാണല്ലോ ഇപ്പ വരുന്നത് അതുകൊണ്ട് ഫുള്ള് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കണ് പ്രത്യേകിച്ച് ഒരു പണിയുല്ല അവ നവന്റെ പണികൾ പോലും പെന്റിങ്ങിൽ വെച്ചിട്ട് വെറുതെ ഇരിക്ക്യാ എന്നിള്ളതാണ് ഇപ്പത്തെ എന്റൊരു ഹോബി. ആഹ് മക്കളിണ്ട് മക്കള് ദാ രണ്ടു പേര് എണീച്ചിട്ടില്ല മൂന്നാളുണ്ട്. ഒരാള് വിരുന്ന് പോയിരി ക്കണ്. വേറെ സ്ഥലത്തേക്ക് ഏഹ് രണ്ടുപേര് എണീച്ചട്ടില്ല കുറേ നേരായി ഇങ്ങനെ അവരെ വിളിക്കണ് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിട്ട് ചെറിയാൾക്ക് പക്ഷെ എണീക്കണില്ല അത് അവര് രാത്രി ലേറ്റ് ആയി കിടന്നകൊണ്ടാണ്. അതും അങ്ങനെ അവര് മൂവീസ് കണ്ട് ദൃശ്യം വൺ ദശ്യം ടു സീരീസ്യക്ക കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് മുതലേ കണ്ടോണ്ടിരിക്കായിരുന്ന്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ആ വെക്കേഷ നല്ലെ ഒറങ്ങിക്കോട്ടെ വെച്ചിട്ടപ്പ ഉള്ള ഇപ്പൊ എണിക്കട്ടേന്ന് വിചാരിച്ചു
ആഹ് ഇനിയിപ്പോ അധിക ദിവസയില്ലല്ലോ വെ
കഴിഞ്ഞോ കഴിഞ്ഞല്ലോ കഴിഞ്ഞുന്ന് തന്നെ പറയാം ഉം എന്തായാലും ഉം അതെന്താ പറഞ്ഞേ
ആ വെക്കേഷൻ കഴിയാറായാല്ലോ അപ്പൊ സ് സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ
ഞാനിപ്പോ ഓൾറെഡി ഞാന് ഹസ്ബെന്റിന്റെ വീട്ടീന് ഇങ്ങട്ട് വരുന്നതിന് മുമ്പ് യൂണിഫോമും ബുക്സ് അങ്ങനത്തെക്കെ വാങ്ങിച്ചിട്ടാ വന്നേ പക്ഷെ ബാഗ് അങ്ങനത്തെ സംഭങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല അതിന്റെ ഇടയിൽ എന്റെ ചെറിയ മോൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി അ ഇത് അപ്പന്റെ സൈറ്റിൽ തന്നെ ഒരു സർജറി കഴിഞ്ഞ് പെട്ടെന്ന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അപ്പൊ- പിന്നെ ഞാൻ ഒരാഴ്ചായിട്ട് ഞാനങ്ങനെ ഹോസ്പിറ്റലൈസിഡായിരുന്നു മോനേം കൊണ്ട്
ആഹ് ആഹ്
പിന്നെ അതിൻ്റെതായ അപ്പൊ ഞാൻ വിചരിച്ചു അവനിപ്പം ഇത്തിരി റസ്റ്റില്ലാ അപ്പൊ എന്തായാലും അവനക്കിനിയൊരു മാസം കഴി കുട്ടികളെ സ്കൂളിലേക്കൊക്കെ വിടാൻ പറ്റുവുള്ളൂ അപ്പൊ സമയുണ്ടല്ലോന്ന് പിന്നെ മൂത്ത ആള് ബാഗ് സ്വന്തമായിട്ട് പോയി വാങ്ങിക്കേണ്ട ആളാണെങ്കിൽ വിരു ന്ന് വാങ്ങിക്കാം ഇപ്പ വെരട്ടെന്ന് വിചാരിച്ചു പിന്നെ വലിയ ആള് പിന്നെ കുറച്ച്- ത്ത് വലിയ ക്ലാസ്സിലാണ് അപ്പൊ പിന്നെ അവരൊക്കെ അവരുടെ ഇഷ്ട്ടങ്ങള് അതന്നൊക്കെ അവര് ചൂസ് ചെയ്തോളും ഉം ഉം അങ്ങനെ എന്താണ് അവിടെ കഴിഞ്ഞോ സ്കൂൾ പർചേയ്സ്
ഇവിടെ എ മോളെ സ്കൂളിലാക്കിട്ടില്ല ഒരു മോളുതന്നെ
അതല്ലെ അതല്ലെ ആ കൊഴപ്പല്ല സ്കൂൾ പർച്ചെ പർച്ചെയ്‌സ് അല്ലാണ്ട് ഇപ്പോ നമുക്ക് വരുന്ന പർച്ചേസാണ് പെുന്നാളിന്റെ പർച്ചേ ച്ചേസ്സല്ലേ ഹ് ഉം അത് കഴിഞ്ഞോ
ആ അതൊക്കെ കഴിഞ്ഞു പെരുന്നാൾ ഇപ്പൊ ഇനി രണ്ട് ദിവസം കൂടിയല്ലേ ഉള്ളൂ
ആ രണ്ട് ആ ഞാനും ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലൈസ്ഡ് ആയത് കൊണ്ട് ഞാന് എന്തേയ്യ്തു എനിക്ക് ഓൺലൈന് ഓർഡർ ചെയ്ത് വെച്ചിരുന്നുട്ടോ അപ്പൊ എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടി എനിക്ക് മോൾക്കുള്ളത് പക്ഷെ ബോയ്സിന് നമ്മള് സ്വാഭാവികമായിട്ട് ഓൺലൈൻ എടുക്കൂല്ലാല്ലോ അങ്ങനെ അവൻ പോയി ഇപ്പൊ പെനപെന്റിങ്ങി അതിനി കുട്ടീനെ കൂട്ടാണ്ടൊക്കെ പോയിട്ട് ഒന്ന് പോയി എടുക്കണംന്ന് വിചാരിക്കാ സർജറി കഴിഞ്ഞതോണ്ട് പിന്നെ അവന്റെ അടുത്ന്ന് അങ്ങനെ മാറാനും പറ്റില്ല ഓക്കെ ആണ് ഇപ്പോ ഓൾമോസ്റ്റ് ഓക്കെയാണ് പക്ഷെ ഓടാൻ പാടില്ല ചാടാൻ പാടില്ല കിണ്ടല്ലോ എന്തായാലും ഒരു സർജറി അല്ലേ അവര് പ്രായം കു കുട്ടികളെ നമുക്ക് പിടിച്ചാ കിട്ടാന്നുള്ളത് ഒത്തിരി ടാസ്ക് തന്നെയാണ് ഉം ഉം പിന്നെ വേറെ വേറെ പ്പ എന്താണ്
നിങ്ങള് ഓൺലൈലായിട്ട് ഏത് ആപ്പ് യൂസ്ചെത പർച്ചേസ് യ്യ്തേനെ
ഞാന് എനിക്ക് അ എന്താ പറയാ എല്ലാതും ഞാൻ ഓൺലൈനായിട്ട് ചിലപ്പോ ഞാന് നമ്മള് ഓരോ പേജുകള് ഇണ്ടാവൂലോ ഇൻസ്റ്റഅ ങ്ങനെ എടുക്കാറില്ല കൂടുതല് ക്ഷെ എന്നാലും നമുക്കൊരു ഡ്രസ് ഗ്രൂപ്പുകളുണ്ടാല്ലേ മീശോ അല്ല ഫ്ലിപ്പ്കാട്ടീന്നാണ് അത് പുലിപ്പാൻറ് ന്നുള്ളൊരു പാന്റ് ണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ആ പാന്റ് അതൊരു ട്രെൻഡി ആയിട്ടുള്ളതല്ലെ തുലിപ്പ് ന്ന് പറഞ്ഞിട്ട് അതൊരു പാട്ട്യാലല്ല ധോത്തി പോലത്തൊ അപ്പൊ അങ്ങനത്തൊരു സെറ്റ് കണ്ട പ്പോ ഞാനത് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിതാ റിട്ടേൺ പോളിസി ഇണ്ട് അപ്പോ ഇൻ കേസ് ഇൻക്കത് ഓ ക്കെ ആയിട്ടില്ല എന്നണ്ടെങ്കിതു റിട്ടേൺ ചെയ്യാലോന്നുചാരിച്ചെടുത്തപ്പോ ആ ഒരു ഹ് എ ന്തറായ ക്യാഷിനൊക്ക് നല്ല വേർത്തി ആയിട്ട് തോന്നി. അഫോർഡബിൾ പ്രൈസു ആണ് ആ അപ്പോ അത് ഞാനങ്ങനെ അവടെ വെ ച്ചിട്ടുണ്ട് സംഭവം. പിന്നെ വീട്ടിന്ന് ഉമ്മാടെ വകെ എടുത്ത് തന്നി ട്ട്ണ്ടാ ർന്നു അപ്പൊ പിന്നെ നമ്മക്ക് ഇഞ്ഞി ആവശ്യല്ല ഉം അങ്ങനെ മോൾ ഇല്ല മോൾക്ക് ഞാന് ഓൺലൈൻ വാങ്ങിച്ചതല്ല മോൾക്ക് എന്റെ ബ്രദറ് ഹ് എന്താ പറയാ പുറത്താണ് പ്പൊ ആള് അവൾക്ക് ഗിഫ്റ്റിതതാ കൊടുത്തയച്ചതാ അവിടുന്ന് ആ അപ്പോ പിന്നെ ഒരു മോളേ ഒള്ളൂ അപ്പൊ പൊന്നാര കുട്ടിയാണ് അപ്പോ പിന്നെ അവൾക്ക് അത് ഓക്കെയി സെറ്റായി ആ ഇനിപ്പോ രണ്ട് ബോയ്സ് സിന് മാത്രം എടുത്താ മതി അവരെനെ കൊണ്ടോയിട്ട് എടുക്കണം കാരണം നല്ല മെലിഞ്ഞിട്ടാ രണ്ട് പേരും അപ്പോ അവര്ക്ക് ശരിക്ക് ട്ട് നോക്കിട്ട് നോ ക്കി തന്നെ ഡ്രസ്സെടുക്കണം അപ്പൊ അതാണ് അവര്ക്കങ്ങനെ ചൂസീയ്യാഞ്ഞത് ത്ത് പ്പോം നോക്കുമ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്ന് അത് അങ്ങനെ പെൻഡിങ്ങിലായി എന്തായാലും ഇടു ക്കും ഇന്ന് വൈകുന്നേരങ്ങാനും പോയിട്ട് എടുക്കണം. ഹ് ക്ഷെ രണ്ട് പേർക്ക് ഇട്ടു നോക്കണം അതാണ്.
ഇവിടെ ഞാന് ഓൺലൈനില് ഓഡർ ചെയ്തീനി പ്പൊ ചെറിയ മോളായോണ്ട് കടേല് പോയി തെ നിക്കാനാവൂല വിചാര്ച്ചിട്ട്
ആ എങ്ങനെ അത് ഇങ്ങൻത്തെ ആപ്പാണോ അതോ മിന്ത്ര ആ ഒക്കെ ആ.
അ മിന്ത്ര ആപ്പ് ന്ന് വി ട്ട്ന്ന് ഇടാൻ ഉള്ളതും പിന്നെ നൈക്ക ഒരാപ്പ് ല്ലേ. നൈക്ക ഫാഷൻസ് അയിന്ന് ഒ സാധാ ഇടാനുള്ളത് ഓഡർ എയ്തീന്.
നൈക്ക ഫാഷൻസില് കോസ്മെറ്റിക്സ് മാത്രല്ലേ ള്ളൂ. നമുക്ക് ഡ്രസ്സ് ഐറ്റംസ് ഉണ്ടോ ഉണ്ട് ല്ലേ.
ഐറ്റംസ് ഇള്ളത്ണ്ട്. ഡ്രസ് ഐറ്റംസ് ഇള്ളത് നൈക്ക ഫാഷൻസ്. ന്നാണ് ആപ്പിന്റെ പേര്.
അ ആ മാത്ര ഞാൻ തന്നെ നമ്മള് ഗൂഗിൾ പ്പിലൊക്കെ റിവർഡൊക്കെ നോക്കുമ്പോ കൊറേ നമുക്ക് റിവാർഡ് വരു ക്കെന്നൊക്കെ പക്ഷെ ഞാനത് ഡ്രസ്സി ന്റെ ഉള്ളത് ശ്രദ്ധിച്ചിട്ടില്ലട്ടോ ആഹ് മിന്ത്രയുടെ അഹ് ആഹ് മിന്ത്രയുടെ ബാംഗ്ലൂാർ ബ്രാ ബാംഗ്ലൂർത്തെ ബ്രാഞ്ചിലെന്റെ സിസ്റ്റർ വർക്ക് ചെയ്തിരുന്നു. മിന്ത്രടെ ആഹ് ഇപ്പം ഇല്ല ഇ പ്പ ആള് പൊറത്താണ്
ഉം ഇത് ഞാനോഡറ് ചെയ്ത് ഇന്നലെ എത്തിയത്. എത്തിയപ്പോ രണ്ട് ഞാന് ഡബിൾ എക്സല് ഞാൻ പ്പോ ഡെലിവറി കഴിഞ്ഞ അത്യാവിശ്യം കൊർച്ചൊക്കെ തടിച്ചിണ് അപ്പൊ ആഹ് ഡബിൾ എക്സ്ലാ ഓ ഡറെയ്ത് അപ്പൊ അത് എത്തിയപ്പോ നല്ല ഓവറ് സൈസ്.
അഹ് ആഹ് ഓ
ഏഹ് എല്ലൊക്കെ മതിയായിരുന്നു. രണ്ടും നല്ല ഓവറ് സൈസ് തന്നെ, അപ്പൊ രണ്ടും റിട്ടേൺ അയച്ച്. ഇനിപ്പോ മാറ്റി വാങ്ങിക്കാൻ നേരൂല്യ. അപ്പൊ ഇനി ഇന്നിപ്പ ഇനി കടേല് പോയി എടുക്കേണ്ടി വെരും രണ്ട് ഡ്രസ്സും.
രണ്ടും സൈസ് കൂടുതൽന്നാ പറഞ്ഞത് അതോ കൊറവ് ണാ അല്ല അപ്പൊ അത് ഒന്ന് ആൾട്ടറേഷൻ ചെയ്യാൻ പറ്റൂലെ ഇയാ
അഹ് ഓൾട്ടറേഷൻ ചെയ്താല് അത് ബോറായി
അതെ ഷോൾഡറും എല്ലാം എറങ്ങി കെടക്ക്ണ്ടാവും ല്ലെ?
ഫ്ലെയർഡ് ആയിട്ടിള്ള ഒരു ടോപ് ചെ കോട്ടന്റെ ചുരിദാറെനി അപ്പ അതൊക്കെ ഇനി അഹ് ഫുൾ കൈ ഒക്കെ ഷോൾഡറ് ങ്ങട്ട് താഴത്തേക്ക് എറങ്ങി ഒരു അൾട്രഷൻ ചെയ്താൽ അതൊരു വൃത്തി കിട്ടൂല മ് രണ്ടും റിട്ടേൺ അയച്ച്ന് അഹ് ഞാൻ സാധാരണ കടെൽന്നൊക്കെ പാർട്ടിവെയറ് ഡ്രസ്സ്‌ ഒക്കെ എടുക്കാണെന്നുണ്ടെങ്കില് പ്പോ ഡെലിവറി കഴിഞ്ഞോണ്ട് ത ച്ചോണ്ട് ഡബിൾ എക്സൽ അടി ക്കല് ആഹ് ആഹ് ആഹ് അപ്പ അത് കൊറച്ചൊക്കെ നമുക്ക് ഷേപ്പ് ആ ക്ക ഇണ്ടാകും
ആഹ് എന്നാലൊരു ധൈര്യത്തിന് നമ്മള് എപ്പൊഴും കൊറേ ആപ്പിന്നൊക്കെ എടുക് നമ്മളൊര് സൈസ് കൂട്ട് കൂടുതൽ പറയണെന്ന് പറയും പക്ഷെ സംടൈംസ് നമ്ക്കത് ആവശ്യ ഇല്ല പക്ഷെ നമ് ക്കൊരു ധൈര്യത്തിന് വേണ്ടിട്ട് നമ്മള് അത് ചെയ്യും അ പ്പ ഇപ്പ ചെയ്തപ്പ ഇയാൾക്കത് ഓവറായി പോയെല്ലേ ണ്ട ണ്ടെ അഹ്‌ ശോ
അപ്പങ്ങനെ രണ്ടും ആ എക്സലൽ മതിയാവും
ആ
രണ്ടും റിട്ടണ് അടിച്ച്ണ് നമ്മള് ഇപ്പം പിന്നെ പോയി എട് ക്കണ് കടേല് പോയി എട്ക്കണ് ഇനി ഇപ്പം അ ആ അതെ അതെ മ് മോ അ മോൾത് ഞാൻപിന്നെ കടെ പോയിവാങ്ങി ഒ ഓൽ മക്കൾക്ക് പിന്നെ അധിക അങ്ങനെ ഓൺലൈനിൽ ഓർഡർ ചെയ്തായി
അ ആണോ അതെ ക്വാളിറ്റി അ സം അ ചെലപ്പോൾ അങ്ങനെ പണികിട്ടാൻ ചാൻസ് ഇണ്ട് നമ്മൾത് പിന്നെ ക്വാളിറ്റി കുറഞ്ഞതാണെങ്കി അതിന്ള്ള റേറ്റെ നമ്ക്ക് ഇണ്ടാവൊള്ളൂ അതിന് പ്രശ്നം ഇല്ല അ ഞാൻ ഇത് പോലെങ്ങനെ ഓ ഒരു പേർപ്പിൾ കളർട്ടോ നല്ല എനിക്ക്ങ്ങനെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ് ഇഷ്ടപ്പെട്ടു വി ഷോൾ ഇല്ലാത്താണ് പക്ഷെ അത് ഇങ്ങനെ തുലി പാന്റും ഒരു അസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ടോപ്പമായിട്ട് പക്ഷെ വന്നപ്പോ എനിക്ക് തോന്നി ആ റേറ്റന് അത് നല്ല അടിപൊളിയ തോന്നി പക്ഷെ ഷാൾ ഷോൾ ഇല്ലാത്ത തടഞ്ഞു ഷാള് പോയിട്ട് എടുക്കണം ഉം അങ്ങനെ അങ്ങനെ പണികളുണ്ട് എന്നാലും പിന്നെ ഒക്കെ പെൻറിങ്ങിൽ വെക്കാം പെൻഡിങ്ങിൽ വെച്ച് പോകേണ്ട ഒ അവസ്ഥ ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു
ആ ആ ഇപ്പൊ പെരുന്നാൾക്ക് എന്തൊക്കെയ ഉണ്ടാക്കല്ലേ ഫുഡ ഒക്കെ ആയിട്ട്
പെരുന്നാൾ എന്താ ഇനിയിപ്പ ഈ പ്രാവശ്നത്തെ എന്നാള ഇത്തിരി ഡെള്ളാവ്വോന്ന് സംശയ ഉണ്ട് കാരണം മോനക്ക് അങ്ങനത്തെ ഹെവി ഫുഡ് ഓയിൽ ഫുഡ് ഒന്നും കഴിക്കാൻ പാടില്ല അപ്പൊ പിന്നെ ആ ഇന്താല ഉണ്ടാക്കും എന്നാലൊരു ക്വാണ്ടിറ്റി കുറച്ചിട്ട് അവണക്ക് കൊടുക്കണ്ടി വരും മെയിന ആയിട്ട് നമുക്ക് മസ് ബിരിയാണിയോ മന്തിയോ എന്തായാലും വേണം പിന്നെ മധുരം ഗുലാബ് ജാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഉം ഗുലാബ് ജാമൊ മറ്റേ ഇല്ല ഗുലാബ് നമ്മക്ക് നമ്മള് വീട്ടിലുണ്ടാക്കും എല്ലാം ഫുഡ് ആ സ അന്ന ഫുടുണ്ടാക്കും പക്ഷെ ഞാൻ ശരിക്കും ഞാൻ നമ്മള് ജോയിന്റ് ഫാമിലി ഒക്കെ ആയി ആണെന്നുണ്ടെങ്കിൽ നമ്മള് മൊത്തം ശരിക്കും പുറ തുന്ന് ഏൽപ്പിക്കലാണ് നല്ലത് തോന്നും എന്നിട്ട് നമ്മള് വെറുതെരിക്കുക എന്ന നമ്മള് വെറുതേരിക്ക നമുക്ക് സെലിബ്രേഷൻ ചെയ്യൻ വേണമല്ലോ പെരുന്നാൾ സെലിബ്രേറ്റ് ചെയ്യാ ആ അതെ അല്ല നമുക്ക് ആണുങ്ങൾ ക്ക് വേണ്ടിട്ട് അവര് പള്ളിയിൽ പോവാൻ നിക്കുക അപ്പത്തിനും ഫുഡ് ആക്കുക അവര് വരുമ്പോത്തേനും നമ്മള് പെടഞ് പെടഞ് നമ്മള ലൊക്കെ കഴിക്കുക അങ്ങനെ നമുക്കൊരു പെടച്ചില് വരും എസ്പെഷ്യലി ഫോർ ലേഡീസ് അല്ലെ അപ്പൊ ഞാനിട്ട് വീട്ടിൽ പറയും നമ്മുക് പെരുന്നാൾ ബാക്കിയുള്ള എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്ക പ്രശ്നമില്ലല് അതി അതൊന്നും എതിർപ്പുള്ളവരല്ല കേട്ടാ വീട്ടിലാർക്കും പ്രശ്നൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ഓക്കേന്ന് പറയും പക്ഷെ പിന്നെ നമ്മുടെ മനസ്സിലായി അയ്യോ പെരുന്നാളായിട്ട് ഞങ്ങള്ണ്ടാക്കട്ടെ എന്നുള്ളൊരു ഫീൽ വരുമല്ലോ അതൊണ്ട് അത് രണ്ടും ചിന്തിക്കുന്നത് നമ്മൾ തന്നെയാട്ടോ അത് വേറെ കാര്യം
ആ ഞങ്ങള് ഇവിടെ ഇപ്പോ ഒരു നാലഞ്ചാറ് കൊല്ലായിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങി ആകെ പായസം മാത്രമേ വീട്ടിലുണ്ടാക്കല്
ആ അപ്പൊ പിന്നെ നമ്മള് ഫ്രീ ആണ് ശരിക്കും ഞാന് ഇങ്ങനെ ആലോചിക്കും പക്ഷെ ഹോംലി ഫീല് ള്ള സംഭവങ്ങൾ കിട്ടണോ എനിക്ക് ഹോട്ടലൽന്നും വാങ്ങാൻ താല്പര്യമില്ല നേരെ മറിച്ച് നമക്കിങ്ങനെ വെപ്പുകാരോട് പറഞ്ഞു കയിഞ്ഞ അവര് വെ ച്ചരുമല്ലോ ആഹ് ഇത്ര കിലോ എന്നൊക്കെ പറഞ്ഞു ആഹ് അപ്പൊ കൊഴപ്പില്ല ആഹ് നമുക്ക് ശരി ക്കും നമ്മുടെ വീട്ടിലുണ്ടാക്കണ ഒരു തനതായ രുചി കിട്ട് പ്രശ്നല്ല ആത് നല്ല ഐഡിയ ആണ് ഞാന് ഇടക്ക് അവതരിപ്പിക്കാറുണ്ട് ഈ ഒരു അജണ്ട മിക്കവാറും പ്രാവർത്തികമാക്കുമായിരിക്കും പിന്നെ ഇവിടെ വീട്ട വീട്ടില് പ്രശ്നമല്ല വീട്ടില് ഒരു ഇത്ത വരുന്നുണ്ട് ആ ഇത്ത അങ്ങനെ സഹായിച്ചോളൂ പിന്നെ പെരുന്നാളായത കൊണ്ട് കിട്ടാൻ പറ്റില്ല പക്ഷെ തലേദിവസം വന്ന് ഓൾമോസ്റ്റ് നമുക്ക് എല്ലാം അടുപ്പിച്ചച്ച് തന്നിട്ടൊക്കെ ചെയ്തു അളൂ അവ പിന്നെ ജസ്റ്റ് കുക്ക് ചെയ്യാ അത്ര ഉണ്ടാവള്ളൂ പിന്നെ പ്രശ്നല്ല പിന്നെ അതൊക്കെ തന്നെയാണ് പെരുന്നാള് ഭക്ഷ കഷ്ണം ബഹളം മധുരം ഉ പടക്കം പൊട്ടിക്കാറുണ്ടാവ ഞാന എന്ന വിളിക്കാട്ടോ ഞാൻ കട്ട് ചെയ്ത് വിളിക്കാട്ടാ ഓക്കെ ആ ഓക്കെ ശരി ബൈ